ഹലോ ഹലോ
കേൾക്ക്ന്നൊണ്ടോ
ആഹ് കേൾക്കാം കേൾക്കാം
എന്താ പരിപാടി
ചുമ്മെരിക്കായിരുന്നു എന് കു ഫുഡ് ഉണ്ടാക്കുവായിരുന്നോ
ആക്കിയില്ല ആക്കാൻ നോക്കണ്
ആഹ് എന്താണ്ടാക്കണേ
ഇന്ത്‌ ദോശക്കാ വിചാരിച്ചു ഹ്ഹ്
ആരാ ദോശക്ക് കറിയോ
ദോശക്ക് കറി പച്ചക്കറി ഉണ്ട്
ആഹ് എന്തു ഭക്ഷണാ ഏറ്റോഷ്ടം
അങ്ങനൊന്നില്ല
ആഹ് ബിരിയാണിന്നുണ്ടാക്കലില്ലേ
ഓ ണ്ട് ആഹ് എടക്കാക്കു എടക്ക്
ആഹ്
എപ്പൊ കഴിക്കുമ്പം മടുപ്പ് വരൂല്ലേ
ആഹ്
ഉം അനക്ക് സദ്യയിലോട കൂടുതല്ഷ്ടം
ആഹ്
ഉം
ഇനിക്ക് ബിരിയാണിയോട് കൂടുതലിഷ്ടം
ഹ്ഹ്ഹ്ഹ്ഹ ആ ഇണ്ടാക്കുവൊ
ആഹ് ഇവിടെണ്ടാക്കാറില്ല വാങ്ങാറാ പൊറത്തുന്ന് ആ ഇണ്ടാക്ക്യാത്ര ഇണ്ടാക്ക്യാത്ര ശരിയാവാറില്ല
ഏ ഇനി ട്രൈയ്തൂടെേ
ഏയ് ശരിയായിട്ടില്ലിതുവരെ
ആഹ് കൊറച്ച് കൊച്ച് കൊറച്ച് കൊറച്ച്ണ്ടാക്കി പഠിക്കുവ അങ്ങനെ ശെരിയാവും പണിയൊന്നുംല്ലല്ലോ
ആഹ്
ഉം പിന്നെ ഇപ്പൊ രാത്രി എങ്ങനെയാ ഫുഡ് ചോറന്നാ
ആ ചോറന്നെയ ദോശയാണല്ലോ ദിവസം അല്ലെങ്കി ചപ്പാത്തി മാറ്റി മാറ്റിയാണോ
ആഹ് മാറ്റി മാറ്റി
ആഹ്
ഉം
ഏതായിഷ്ടം
അങ്ങനെ ചോദിച്ചാ ഹ്ഹ്
രാത്രി പൊറോട്ടെക്കെ വാങ്ങികയ്ക്കാറുണ്ടോ
ആഹ് അതു ഏ ഇതേപോലെ വല്ലപ്പോഴു എടക്ക് ഒരാഴ്‌ രണ്ടാഴ്ച കൂടുമ്പ അങ്ങനാ ഉം കൊറെ എന്തെക്ക ഉണ്ടാക്കുമ്പോ പ്രിയെന്ന് തോന്നും ഹസ്ബന്ഡ് കൊണ്ടു തരും
ആഹ
മ്മ്ഹ് അത പിന്നെ അങ്ങനെ പൊറത്ത് മഴയല്ലായത കൊണ്ട് പുറത്ത് പോയന്നൊക്കെ ഇല്ല കൊണ്ടു എത്ത
ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കണേ
ആഹ് ഉച്ചക്ക് ചോറ്
ആഹ
ആഹ
ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു
എന്ന ഉച്ചക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള സ്പെഷൽന്നുമല്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ
ആഹ
അതുകൊണ്ട് പിന്നെ പച്ചകറി ഇതന്നെ പച്ചക്കറി ഉണ്ടായിന് പിന്നെ പച്ചടി ഉണ്ടായിന് ചമ്മന്തി ഉണ്ടായിന്
എങ്ങനത്തെ ഫുഡ് ഇഷ്ടം മധുരം ഉള്ളതാണോ
ആഹ മധുരം ഇഷ്ടല്ല
ആഹ
ആ അത് മധുരം ഒട്ടു ഒന്ന ഇഷ്ട അല്ല
ആഹ
ന ഇങ്ങനെയാ മധുരഷ്ട ഏ മധുര കൂടുതൽ ഇഷ്ടം
ആഹ് മധുരം കുഴപ്പമില്ല പുളി ഉപ്പൊക്കെ എല്ലാം ഇഷ്ട
ഉ എനക്ക് മധുരം അങ്ങനെ സ്നാക്സ് ആയാലും
ഓരോ സമയത്തിന്റെ ഇതനുസരിച്ച്
ഏ എനക്ക് സ്നാക്സ് ആയാലും എന്തായാലും
ആഹ
ഞാൻ അതുകൊണ്ട് മദൂരം ഉണ്ടാക്കലേ കുറവാ പിന്നേ ഹസ്ബൻറിനായാലും മധുർ ഹസ്ബന്റിനും മധുരം അത്ര താല്പര്യല്ല
ആഹ്
ഉം. ഫുഡ് ഉണ്ടാക്കുമോ? അടുക്കളപ്പണിഒക്കെ ചെയ്യോ?
ആ കൊറച്ചൊക്കെ ചെയ്യും. കൊറച്ച് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം.
ആ അല്ല പഠിക്കുന്നതാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചയാ. ഉം
അത്യാവശ്യ എനിക്ക് അത്യാവശ്യത്തിനു ഞാൻ ഉണ്ടാക്കും.
ആഹ്
മീൻ കറിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും.
അതെയോ ഓ പിന്നെന്താ? ഉം.
അത്യാവശ്യം ഉള്ളതൊക്കെ അറിയാം.
ഉം. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ?
ആഹ്
ചേച്ചി എന്ത് ചെയ്യുന്നന്ന് പറഞ്ഞേ എന്താവർക്ക് ചെയ്യുന്നേ?
ചേച്ചി ഇവിടെ അടുത്തൊരു കമ്പിനിയില് അക്കൗണ്ടന്റ് ആയിട്ട്.
ആ ഹാ
അവളും അത്യാവശ്യം ഫുഡ് ഒക്കെ ഉണ്ടാക്കും.
ആഹ്
പക്ഷെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് ഇശ് ഇച്ചിരികൂടി ഇഷ്ടവാ അതുകൊണ്ട് ഞാൻ
ആ കുക്കിംഗ ഇഷ്ടമായിരിക്കും അല്ലെ
ആഹ്
ആ എനക്കും ബുക്ക് ഭയങ്കര ഇഷ്ടാ അവര്ടെ ഓ
അപ്പൊ അതൊണ്ട് ചെയ്യും.
എനക്കും പണ്ടേ കുക്കിങ് ഇഷ്ട്ട എല്ലാംഅറി ഇണ്ടാക്കാൻ അറിയാ ഉം എന്ത് വെറെറ്റി കാണുമ്പോ അപ്പട് ചെയ്യും.
ഉം. എങ്ങനെയാ തന്നെ യൂട്യൂബ് നോക്കൊ
യൂട്യൂബില് ഞാൻ ഒരു വീഡിയോ കാണുമ്പോ അതുപോലെ ചെയ്യും.
ആഹ്
പിന്നെത്താ ഇപ്പല്ലേ യൂട്യൂബ് അതിനു മുമ്പ് തന്നെ ചെയ്യലന്നെ. ഇപ്പ യൂട്യൂബില്. ഉം. ഓ എല്ലം ഉണ്ടാക്കൂ. നെയ്ച്ചോറ് മന്തി ബിരിയാണി എല്ലം ഉണ്ടാക്കും.
മന്തി ണ്ടാക്കും.
ആഹ്
ആ മന്തി ഇഷ്ടാണോ
ഓ ഇഷ്ടാണ് ബിരിയാണ്ലക്കാളി മന്തിയ ഇഷ്ടം
എൻക്ക് മന്തി ഇഷ്ടല്ല. ആ എൻക്ക് ഒട്ടും ഇഷ്ടല്ല. ആ അറിയാം. എനിക്കിഷ്ടല്ല. ക്കി ബിരിയാണി ഇഷ്ടാ നെയ്ച്ചോറ് ഇഷ്ടാ ഏ
പൊർത്ത്ന്ന് കഴിക്കുന്ന കൊണ്ടാ വീട്ടിന്നാക്കിയോക്ക് ഇഷ്ടാവും.
പൊർത്ത്ന്ന് രണ്ടുപ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വീട്ടില് ഇണ്ടാക്കിട്ട് നോക്കിട്ടില്ല.
അങ്ങനെ എന്റെ ഫ്രണ്ടിന് പൊർത്ത്ന്ന്ള്ള ഇഷ്ടല്ല. പക്ഷെ ഞാനാക്കുന്നത് ഇഷ്ടാ. ആ അവ പൊർത്ത്ന്ന് കഴിച്ചിട്ട് ഇഷ്ടായിട്ടെ ഇല്ലേനു. വെറുത്ത സാധനായിരുന്നു പോലും പക്ഷെ എന്റേത് കഴിച്ചപ്പം ഭയങ്കര ഇഷ്ടായി.
ഇഷ്ടപ്പെട്ണ്ള്ള
ഉം.
രണ്ടു മൂന്ന് പ്രാവശ്യം കഴിച്ചു എല്ലാവരു സൂപ്പർ അടിപൊളിയാന്നൊക്കല്ലേ പറയണേ
ഉം ആ അതാകും എല്ലാർക്കും ഇഷ്ടാ അപ്പം ബിരിയാണി കഴിച്ച അത്ര ഇതും ഇണ്ടാവൂല ബിരിയാണി വേഗം നമുക്ക് മടുപ്പ് വരൂലെ
ആഹ്
അത്ണ്ടാവൂല അധികം ഓയല അധികം ഓയലൊന്നുംണ്ടാവൂല ല്ലോ
ഉം സദ്യയാണ് കൂടുതലഷ്ടം
ആഹ് കൂടുതൽ സദ്യഷ്ട്ടം
എഹ് സദ്യലുന്തെങ്കിലൊക്കെ ണ്ടാക്കോ വീട്ടില്
ആഹ് എല്ലണ്ടാക്കും ഉം അങ്ങനെയല്ല എടക്ക് കൂടു ഇഷ്ടം എവിടെന്ന് സദ്യണെങ്കിവടെ പോവും
ആയെന്ന
ഫ്രണ്ട്സ ല്ലാം ഈ ഓണത്തിന് വിഷുനെല്ലാം ക്ഷണിച്ചാൽ പോവും കഴിക്കാൻ വേണ്ടി
അയെത് എ എന്താ കൂടുതല് ഇഷ്ടം സദ്യയില്
അവിയലും കൂട്ട്കറിയും ഉം
ക്കവിയല് ഇഷ്ടല്ല
ഉം
ഏ എൻക്ക് ലഡു ഭയങ്കര ഇഷ്ടാ അതുകൊണ്ട് ഞാനും ഇടക്കട്ക്ക്‌ ഇണ്ടാക്കും പിന്നെ ഇതു പോലെ എങ്ങനെ
കൂട്ട് കറി ഇഷ്ടാ അവിയല് ഇഷ്ട്ടോന്നല്ല
ഏഹ്
കൊറെ കഷ്ണോക്കെ അരിഞ്ഞിട്ട് ങ്ങെനെ ഇഷ്ടൊന്നുല്ല
പച്ചക്കറി ഇഷ്ടല്ല
കൊഴപ്പോല്ല ഒന്നുല്ലേങ്കി കഴിക്കും
അങ്ങനെ അഹ് ചിക്കനും മീനാ വേണ്ടത് ചിക്കനും മീനോ ഇഷ്ട്ടം
ആഹ് ഒരു ചെറിയ മീന്ണ്ടെങ്കിൽ സന്തോഷം പിന്നെ എന്തെങ്കിലോക്കെ ണ്ടെങ്കി ഞാനിവിടെ അങ്ങനെ എല്ലാരിക്കും അമ്മയ്ക്ക് മാത്രണ് പച്ചക്കറി കൂടുതലിഷ്ടം
ഏഹ് അനക്ക പച്ചക്കറിഇഷ്ട ഉം
ഇറച്ചി മീനോടാണ് കൂടുതല് താല്പര്യം
ആഹ് അതോണ്ടാണ് പച്ചക്കറി ഷ്ടമല്ലാത്തെ ലെ ഓഹ് സ്‌നേച്ചു ആഹ് ല്ലോം ണ്ടാക്കും
തന്നെ ഉണ്ടാക്കണോ ആരെങ്കിലും സഹായിക്ക്യോ
ഉം
അതേപോലെ സ്നാക്സെല്ലാ ണ്ടാക്കോ
ആഹ് മച്ച കൊറോണയുടെ സമയത്തൊക്കെ ണ്ടാക്കാരുന്നു ഇപ്പൊ പിന്നെ വൈന്നേരം വരുമ്പോ സമയോന്നുല്ല പുറത്തുന്ന്ന്തെങ്കിലും വാങ്ങി കഴിക്കും ബിസ്കറ്റോ മിച്ചറോ അങ്ങനെയൊക്കെ
ആഹ് കൊറോണ സമയത്ത് എല്ലാരും എല്ലു ഉണ്ടാക്
ആഹ് വീട്ടില് എല്ലരും ഉണ്ടാക്കലായിരുന്നോ ആഹ് ആ സമയത്തൊക്കെ നന്നായിട്ട് ഇഷ്ടമായിരുന്ന പ്പ
മടിയല്ലേ ഇപ്പൊ ടയർഡാവല്ലേ ക്ലാസ്സ് കഴിഞ് വരുമ്പോ
പയ്ഞ് വരുമ്പോ തന്നെ നാലുമണിയാവും പിന്നെ സമയോന്നുല്ല
ആഹ് വർക്കെല്ലാം ണ്ടാവൂലെ ചെയ്യാന്
ആഹ് ഹോംവർക്കൊക്കെ ചെയ്തരുമ്പട്ടും
ആഹ്
രണ്ടോസ്സ്ന് ആഹ് ഒന്നും ണ്ടാക്കാറൊന്നും ഇല്ല എല്ലാം കടേന്ന് വാങ്ങും
ആഹ് അമ്മയോ അങ്ങനാ ഇണ്ടാക്കാൻ നിക്കൂലാരിക്കുംലെ
ഇല്ലില്ല അമ്മേം ജോലിക്ക് പോണുണ്ട് ഉം
ഓഹ് അപ്പ ആരുണ്ടാവൂലല്ലേല്ലെ
ഇല്ലില്ല പിന്ന അനീ രിക്കിപ്പ ക്ലാസ് തൊടങ്ങയിട്ടില്ലാത്തോണ്ട് അവളെ എന്തേലൊക്കെ ഇണ്ടാക്കും അടയോ അങ്ങനെ എന്തേലൊക്ക
അവളന്ന് പ്ലസ് വണ്ണാ
ആഹ് പ്ലസ് വണ്ണില്
ആഹ്
അടേക്കെ ഇണ്ടാക്കി വെക്കാറണ്ട് എടക്കെടക്ക് അതൊക്കെ ഇഷ്ടാ മധുരോള്ളോണ്ട്
ആഹ്
അങ്ങനേക്ക
ഉം
ഭക്ഷണായോ അവടെ
ഇല്ല ഒര് എട്ട് മണിയാവുമ്പോ സ്റ്റാർട്ടാവും
ആഹ് പ്പാ സമയം വരെ വെറുതെരിക്കെ ടിവിയാണു
അവരക്ക് ഹോം വർക്ക് ചെയ്യാനല്ലല്ലേ
ആഹ്
അതിലെല്ലാം ഒന്ന് ശ്രദ്ധിക്കും അത്രന്നെ ആഹ്
ഫുഡൊക്ക കഴിക്കോ നന്നായിട്ട്
ആര്
ഏഹ്
മക്കള മക്കളാ
എല്ലാ ചേച്ചി
ഞാനാ ഞാന് ആ അത്യാവശ്യം ഓവറൂ അല്ല അങ്ങനെ ഉം നീ എങ്ങനെയാ ഫുഡിയാ
ഏയ് ഇല്ല എനിക്ക് കൊറച്ചയ്ക്കുമ്പോ അപ്പ തന്നെ പറ്റൂല അത്
ഏഹ്
സ്റ്റാമിന കൊറവാ കയിക്കാൻ
ഏഹ് അപ്പ അതുപോലെ ഇരിക്കും കാണാനും അല്ലേ
ഉം
ഉം
പിന്നന്താ
പിന്നെന്ത് എന്താ പിന്നെ ഞാൻ പിന്ന ടൈം ഉണ്ടെങ്കി നോക്കിട്ട് വിളിക്കാം അല്ലെങ്കി പിന്ന നാളെ നോക്കിട്ട് വിളിക്കാം
ആഹ്
ഓകെ ഫ്രീ ആകുമ്പം പറ
ആഹ്